ഓ എന്തൊക്ക
ഹലോ
എന്തൊക്കെ ഉണ്ട് വർത്താനം
നല്ല വർ താനം
ആഹ ഭക്ഷ ണംകഴിച്ചോ താങ്കൾ റേഞ്ചിൽ അടുത്ത് കക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായി വരുന്നു ഇടക്ക് സംസാരം കട്ട്കുന്നുണ്ട് അതുകൊണ്ടാ പറഞ്ഞത്
ഇപ്പഴേ ഇപ്പൊ കേക്കണ് ഇല്ലേ
ആഹ് ഇപ്പ കരക്ടാണ് ഇപ്പൊ കറക്ടാ ണ് ഇപ്പൊ കറക്ടാണ് പിന്നെ നിങ്ങളൈ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചോ
ആ ഓക്കെ വീട്ടില് കുട്ടികളൊക്കെല്ലേ
ആഹ് കുട്ടികളൊക്കെ ഒറങ്ങാണ്
ഓക്കേ പിന്നെ താങ്കൾ അന്ന് ഒരു ഈ മൃഗങ്ങളൊക്കെ വളർത്തി തിനെ കുറിച്ച് ഇന്നോട് ഒരുവട്ടം സംസാരിച്ചിരുന്നല്ലോ അല്ലേ
ഉം വള
തീരുമാനം
പിന്നെ ഇവിടെ രണ്ട് പശുക്കളെ വാങ്ങണംന്ന് വിചാരിക്ക്ണുണ്ട് വാങ്ങിട്ടില്ല കൊറച്ച് കോഴികളൊക്കെ ഉണ്ട് ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ അവിടെ ഉണ്ടോ പശുക്കള്
ഇവിടെ പശുക്കളുണ്ടേ പശു ക്കളെ വളർത്തിയല്ലല്ലെ മെച്ചം എന്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പാല് കൊണ്ട് അതേപോലെ തന്നെ ഒരു ദിവസത്തെ വരുമാനൊക്കെ അയ്മന്നന്നെ നമുക്ക് വെറുതെ വീട്ടിൽ ഇരുന്ന് വെറുത വീട്ടിലിരിക്കുവല്ലാ പണിയുണ്ട് വെറുതെപ്പോ എന്തായാലും ആരും പൈസ തരൂന്നില്ലാ അപ്പം പറഞ്ഞ് ഞ്ഞ്വെവരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നോക്കി കഴിഞ്ഞയിഞ്ഞാല് പേയ്മെന്റും കാര്യം പൈസയൊക്കെ കിട്ടണ ഇതന്നെയാണ് ഈ പരുപാടി പിന്നെ എന്ത് വെച്ച് കഴിഞ്ഞാല് മല്ലിക്കെട്ടുണ്ട് രാവിലെ ഭക്ഷണം കറ ക്കാൻ കുളിപ്പിക്കണം തൊയ്ത്ത് വൃത്തിയാക്കണം അതേപോലെ തന്നെ പുല്ലരിയണം പുല്ലരിഞ്ഞ് കൊണ്ടുവര്ണം അതൊക്കെ തന്നെയാണ് പണി ഉള്ളത് ത് എന്താണെങ്കിലും മെച്ചം തന്നെയാണ് നോക്കിക്കഴിഞ്ഞാല് അതാണ് ഇപ്പ. എന്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ
ഞാൻ ഇങ്ങനെ ആഗ്രഹിക്ക്ണ്ണ്ട് എനിക്ക് പശു എന്റെ വീട്ടിൽ ഉള്ളത് കൊണ്ട് എനിക്ക് പ പശുക്കളെ വളർത്തുന്നതില പേടിയൊന്നുംല്ല എനക്ക് അങ്ങനെ പേടിയൊന്നുംല്ല ഇഷ്ടവാണ് പക്ഷെ പിന്നെ ചെറിയ മക്കളായതോണ്ട് ഇതുവരെ വാങ്ങിട്ടില്ല ഇനിപ്പം വാങ്ങണംന്ന് വിചാരി ക്ക്ണുണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂള ചേർത്തപ്പോ വീട്ടിൽ ഫ്രീ ആയിരിക്കുവല്ലേ പശുക്കള് വാങ്ങാണെങ്കി പുല്ലിനൊന്നും ദൂരെ എവിടെയും പോണ്ട ഇവിടെ അടുത്ത തന്നെ വയലാണ് നെറയെ പുല്ല് കിട്ടും പിന്നെ പുല്ല് വളർത്താനായിട്ടന്നെ മൂന്നേക്കർ സ്ഥലം ഉണ്ട് ഞങ്ങളെ വീടിന്റെ തൊട്ട് അപ്പോ അവിടുന്ന് ഏത് സമയത്തു വെണോങ്കിലും ഏത് കാലത്തും പുല്ല് കിട്ടും നൽ നല്ല വേനല് ആവുമ്പഴ്മാത്രേ പുല്ല് കിട്ട് ല്ല് കിട്ടാതിരിക്കുള്ളൂ ദൂരെന്ന് വരെ ആളുകൾ വന്ന് ഇവിട്ന്ന് പുല്ലരിഞ്ഞ് കൊണ്ടുപോവും അതൊക്കെ അറിയിക്കുമ്പോ എനിക്കിത് എപ്പോഴും ഒന്ന് വാങ്ങണംന്ന് ഇങ്ങനെ വിചാരിക്ക്ണുണ്ട് ഞാന് പിന്നെ വളർത്താൻ സ്ഥലം ഇല്ലാതെ പ്രശ്നൊന്നു ഇല്ല പത്ത് സെ സൻ്റ് സ്ഥലൊക്കെ അതിന് ഇണ്ട് അയിലിപ്പം വീടൊന്നുല്ല ഫ്രീ ആയി കെടക്കുകാണ് അപ്പം അതിലിങ്ങനെ വളം ഒരു തൊഴുത്തൊക്കെ വെച്ചിട്ട് വാങ്ങി വളർത്തണംന്ന് ഇങ്ങനെ വിചാരിക്ക്ണുണ്ട്
അതേ നല്ല തീരുമാനാണ് എന്തായാലും അതെന്താ വെച്ച് കഴിഞ്ഞാ നമ്മുക്ക് വളർത്തി കഴിഞ്ഞാലില്ല ഉപകാരം എന്താ വെച്ച കഴിഞ്ഞാല് നമ്മക്ക് നമ്മളെ ജീവിതമാർഗ്ഗത്തിന് പിന്നെ എന്താ അത്യാവശ്യം കൊഴപ്പില്ലാതെ എമൗണ്ട് കിട്ടും പിന്നെ അതേപോൽ തന്നെ സ്ഥലം ഉണ്ടതുണ്ടെങ്കി നിങ്ങ്ക്ക് അവിടെ തൗത്തൊക്കെ നന്നായി നല്ല നല്ല രീതിയിൽ തൗത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അയില് ഒരു വളക്കുഴിയൊക്കെ കുത്തിയിട്ട് അതുപോൽ തന്നെ നല്ലൊരു രണ്ട് മൂന്ന് രണ്ട് പശുക്കളായി തന്നെ അത്യാവശ്യം വരുമാനം തന്നെയാണ് പിന്നെ അതേപോലെ ഒരു മൂരീക്കുട്ടിനെ അല്ലെങ്കി കോഴികളെക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാല് രാവി ലെ രാത്രി പിന്നെ അവിടെ പോവണ്ട ആവശ്യില്ല അടുത്തന്നെ സ്ഥലാണെന്നുണ്ടെങ്കി രാവിലെ എപ്പളും അവിടെ പോവ്വാ അവറ്റൾക്ക് തീറ്റ കൊടുക്കുക ഉം കുളിപ്പിച്ച് പാല് കറന്ന് സൊസൈ ഐറ്റിക്ക് വല്ലെന്നുണ്ടെങ്കി അടുത്തുള്ള വീട്ടുകളിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല വരുമാനം തന്നെയാണ് പിന്നതുപോ
ഇവിടെ കൊറച്ച് അങ്ങട്ട് പോയാലൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുള്ള ഇവിടെ അടുത്തൊരു ഫാമ ഉണ്ടായിരുന്നു കുറച്ച് ഒരു വർഷം മുമ്പ് അവിടെ ഒരു പത്ത് പശുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അയറ്റങ്ങള് നല്ലോ അതിറ്റങ്ങള് അവരാണ് ഇവിടെ പുല്ല് ഇങ്ങന വള ണ്ടാ ക്കൽ തൊടത്തിയെ. പുല്ല് കൃഷി ചെയ്യ പശുക്കൊക്കെ കൊടുക്കാനായിട്ട് പുല്ല് കൃഷി ചെയ്ത് അതിന്റെ വേ രെ സിന്തോ നാട്ടിട്ടാ തോന്നണ് ണ്ട് അങ്ങനെ ഉണ്ടാക്കിന്ന് വിടെ അപ്പ അവർക്ക് പ്പം ഇതനെ വേ ടി എല്ലാ വീട്കൂടി കൊട്ന്നന്നീന്നു. നമ്മള ആവശ്യത്തിനൊക്കെ കിട്ടീന്നു. പിന്നെ അയ്റ്റങ്ങള് ബാക്കി വരുന്നതൊക്കെ സൊസൈറ്റി കൊണ്ടയ് കൊടുക്കുവായിരുന്നു. നല്ലൊരു ഇതന്നെ. പക്ഷെ പിന്നീട് ഐറ്റങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിപ്പോയി അവര് ദൂരെ എവിട്ന്നോ വന്നിട്ടായിരുന്നു ഇ പരിപാടി. പക്ഷെ പിന്നെ അവറ്റൊക്കെ എന്താ അവറ്റ ഇവിടുന്ന് അവനാന്റെ നാടല്ലല്ലോ അവര് പിന്നെ അവിടുന്ന് ഒഴിവായി പോയി പാട്ടത്തിനെടുത്തിട്ടായിരുന്നു അവര് ചെയ്തിരുന്നത്
അതെ അതെ അതെ അല്ല നല്ല സ്ഥലം പുല്ല് വളർത്താല്ല സ്ഥലക്കെ ഉണ്ടെങ്കിൽ രണ്ടു പശു ക്കെ മതി. ഓവറൊന്നും വേണ്ട രണ്ട് പശുണ്ടാന്ന് ഇണ്ടെങ്കില് ഒരു പശും കുട്ടിണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതമാർഗ ത്തില്ല്ലൊര് വരുമാനം അഞ്ഞൂറ് അറുന്നൂറ്പ്യ എന്തായാലും ഒരാൾക്ക് ഈസി ആയിട്ട് കിട്ടും മെനക്കാടണം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പോലും നാലും സുഖമാണ് പിന്നെ ടെൻഷൻ ഇല്ലാത്തൊരു പണിയാണ് ഉ പിന്നെ അതുപോലെ തന്നെ ഹെ ഇതേപോലെ നമുക്ക് ഈ ഏ
പാലായിട്ടും മോരും തൈരും ഒക്കെ ക്ക ഇണ്ടാക്ക അതൊക്കെപ്പോ ഇന്നൊക്കെ ഇപ്പോ എന്താ പാലിനൊക്കെ ഒരു നായി പാ പാലിലിന് എന്താ ഇവിടെ പത്തൊൻപത് രൂപ തോന്നുന്നുണ്ട് നായി ഒരു ഗ്ലാസ് വാങ്ങുയാണെങ്കിൽ പതിനഞ്ച് രൂപ നായി വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരു കണക്കിന് പത്തൊമ്പത് രൂപ വേണ് അത് പിന്നെ നമ്മക്ക് സൊസൈറ്റിൽ ഇത്ര തന്നെ വില കിട്ടൂല എന്നാണ് പറയണത് വീട് കൊടുക്കാണ് ഒന്നുകൂടി വെല ഇണ്ടാവന്ന് പറയണൊക്കെണ്ട് അപ്പൊ ആഗ്രഹിക്കുണ്ട് പിന്നെ പിന്ന് മോരായാലും വേനൽക്കാലത്തൊക്കെ മറ്റുള്ളവർക്ക് മോരൊക്കെ കൊടുത്താല് നല്ല പൈസക്ക് നമ്മുക്കക്കെ വിക്കാലോ
അതെ തീർച്ചയായിട്ടും താങ്കളും അതെ അതെ തീർച്ചയായിട്ടും ഞമ്മൾ ഇതേമാതിരി പാലും മോരും എന്തെലും ക്കെ കൊടുക്കാറുണ്ട് ഇതെന്താ വെച്ച കഴിഞ്ഞാല് നമുക്ക് വരുമാനം തന്നെയാണ് മെയിനായിട്ട് പിന്നെ കോഴികൾ കോഴിവളർത്തലിന് ചെറിയൊരു ഫാമ് പോലെ ഇട്ട് കഴിഞ്ഞാലും മുട്ട കച്ചവടം നടത്ത മുട്ടക്കെ കടികൂടിക്കെ കൊണ്ട കൊടുത്ത നാടൻമുട്ടക്ക് പത്ത് രൂപ മിനിമം കിട്ടുന്നുണ്ട് അത് ഹെ കോഴികൾക്ക് വലിയ ചിലവുമില്ല നമുക്കിപ്പം നിങ്ങളുടെ സൈഡ് നാലാറും മതില് കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ക്കല് കോഴികളും അതുപോലെ തന്നെ ഈ പശുക്കളിയും ഒക്കെ രണ്ട് ഒന്ന് രണ്ട് പശുക്കളിയൊക്കെ വാങ്ങി വളർ ണെങ്കി ആ സ്ഥലം കൊണ്ടൊരു ഉപകാരമാവും പിന്നെച്ച ചാണകം വിറ്റ അയിനും പൈസ ഇണ്ട് നമുക്ക് എന്തോ എല്ല ല്ലാം കൊണ്ടുംനമുക്ക് വരുമാനം മാത്രമേ ഉള്ളൂ ഈ സാധനം വളർത്തുന്നതിലൂടെ കുറച്ച് മുൻപ് പണി ത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ കഴിയും വേറെ പ്ര പ്രത്യേകിച്ച് നമുക്ക് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട പരിപാടിയൊന്നല്ലല്ലോ അങ്ങനത്തെ പണികളാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആ ട്ട് ചെയ്യാവുന്ന ഡെയിലി റൊട്ടീന പിന്നെ എന്താ വെച്ചാ ബുദ്ധിമുട്ട് ത്തനണ്ട് എല്ലാരിപാടിക്കും അതിന്റതായ ബുദ്ധിമുട്ട് ഒരു വർക്ക് ചെയ്യുമ്പോ ആ ഒരു ജോലിക്ക് അതിന്റതായും ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഒ ഹെ നമ്മള ഈ നമ്മുടെ ഈ ഇപ്പൊ അതിനെ ഡൈലി നമ്മുക്ക് നോക്കേണ്ടി വരും പിന്നെ അങ്ങോടും ഇങ്ങോട്ടും പോ പോയാലും നിക്കാനൊന്നും പറ്റ്
അ അതൊക്കെയാണ് പിന്നെ അതെ നമ്മക്ക് നമ്മളെ വീട്ടക്ക് വി വിരുന്ന് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറ അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ നമ്മള അടുത്ത അയൽവാസികൾ നല്ലവരാണെങ്കിൽ അവര് ഒരു ദിവസൊക്കെ നമ്മള് അവർക്ക് വള്ളൊക്കെ കൊടുത്തച്ചക്കണെ വെള്ളന്നു എടുത്ത് കൊടു ക്കുണ്ടു അവരൊക്കെ പുല്ലിട്ട് കൊടുക്കുണ്ട് പറഞ്ഞാലൊക്കെ കേൾക്കണൊക്കെ അയൽവാസികളൊക്കെ ഇണ്ട് വാങ്ങ വിചാരിക്കണ്ടാ അല്ലെങ്കിൽ പിന്നെ എന്റെ വീട്ടിൽ പോയാ പറയും എൻ്റുപ്പ എന്നോട് പറയും അല്ലെങ്കി അ ആട് വളർത്താൻ ആടാകുമ്പോ അയിന് വല്യ ബുദ്ധിമുട്ടില്ല ഇത്രത്തോളന്നും കഷ്ടപ്പെടണ്ട അറ്റ്ങ്ങൾക്ക് വൈകുന്നേരത്തെപ്പഴോ അറ്റ്ങ്ങളെ കേറി മൂടുന്ന കൊറച്ച് പുല്ലുള്ള ഭാത്തേക്ക് വള്ളിയൊക്കെ വലിച്ച ന്നിട്ടൊരു ഭാഗത്തന്ന് അയ്റ്റളെ കൊണ്ടോയി കെട്ടിയാല് എവിടന്നെ രണ്ട് പിലാ പിലാവിൻ്റെ കൊമ്പ് കൊണ്ട് കൊണ്ട് കെട്ടിക്കൊടുത്താ മതി കൊറച്ച് വെള്ളോം മതി അവറ്റക്ക് വെല്ല്യ റിസ്കൊന്നുല്ല രും ആറു മാസം കൂടുമ്പോ പ്രസവിക്കും അതുകൊണ്ട് അതിന്നന്നെ കൂടുതൽ കുട്ടികള്ണ്ടാവും മൂന്നും നാലും കുട്ടികളക്കെ. അപ്പ അവറ്റങ്ങളെ വിറ്റാലും നല്ല പൈസ കിട്ടുന്നറഞ്ഞ് ക്ഷെ അത് ദിവസത്തിനൊരു എന്താ ദിവസ വേതനായിട്ടൊന്നും കിട്ടൊന്നൂല്ല അയിന്ന്.
അതെ അതെ താങ്കൾ പറഞ്ഞ ശരിയാണ് അതന്നച്ചാ ആട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അതിന് ഇങ്ങനെ കുട്ടികളെ വിറ്റിട്ടൊക്കെ ക്യാഷ്ണ്ടാക്ക എന്നല്ലാതെ പ്രത്യേകിച്ച് ഡെയിലി ഒ ര് ദിവസത്തിന്റെ ഒരു വരുമാനംന്ന് പറയണതാ താങ്കൾ പറഞ്ഞ പോലെ അതിന് കിട്ടാല്ല. പശുവൊക്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൊറച്ച് മെനക്കെട്ടാൽ നമുക്ക് ദിവസ വരുമാനം കിട്ടല്ലോ മാസത്തിലൊരു സംഖ്യ നമക്കെന്താ എന്തായാലും ഒരു മിനിമം ഒരു പതിനഞ്ച് ഇരുപതുർപ്യ എന്തായാലും നമക്ക് കേടു കഴിഞ്ഞാൽ കിട്ടും.
ഞാന് അതെ ഞാന് ഇങ്ങനെ പശുവിനെ വളർത്തേണ്ടത് എന്റെ മോനോട് പറഞ്ഞു. അപ്പൊ എന്താ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലു എനിക്കൊരു പേടി എന്താന്ന് വെച്ചാല് പുല്ല് ക്കരിയാൻ വേണ്ടിട്ടങ്ങനെവിടേലൊക്കെ പോയി നമ്മള് പുല്ലരിയുമ്പോ അവിടെന്തെങ്കിലും ജന്തുക്കൾണ്ടവോ അങ്ങനൊക്കൊരു പേ ടിയാണ് പഷേ ഇന്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെ പേടിയൊന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ജീവികളും ഈ ഭൂ ഭൂമി ലോകത്തുണ്ടല്ലോ. അവര് നമ്മ ഉപദ്രവിക്കുവൊന്നുല്ല നമ്മളവരെ ഉപദ്രവിക്കല്ലാതെ പേടി പറഞ്ഞത് ഈ പാമ്പ് പോൽ മ്മളതോക്കെ നമ്മള് എന്തേലും സംഭവിക്കുവോ അങ്ങനെക്കെരു ഭയങ്കര ഒരു പേടിയാണ്. ഇനിപ്പൊരു കൂട്ടിനൊരാളുണ്ടെങ്കി യമ്മക്ക് ഒരു സപ്പോർട്ടിനൊരാളുണ്ടെങ്കി നമ്മക്കത് തൊടങ്ങാന്ന്‌ണ്ട് ഞാനെന്റെ മോ നോട് അതിനെകുറിച് സം ആ അതിനെപ്പറ്റി സമാ സംസാരിച്ചപ്പോ അവൻ പറയണ ഞാന്ണ്ടാവില്ല ഞാൻ കളിക്കാൻ പോവ്ന്നു അവരക്കപ്പ കൂട്ടിന്ള്ളത് ആഗ്രഹക്കെണ്ട് നോക്കട്ടെ എന്നാലും പരിശ്രമിക്കണന്ന്‌ണ്ട്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താച്ചാ കുട്ടികളാരണം കുട്ടികളിടൈമില് കളിക്കാൻ പോണ ടൈമാണ് അവരെ പറഞ്ഞിട്ട് കാ ര്യല്ല അവര്ക്ക് കളി കാര്യങ്ങളൊക്കെ തന്നെ കാര്യയിട്ട്ണ്ടാവാ പഷെ നമുക്കൊരു ഇൻകംവാണം ഒരു വരുമാനം മാണെന്നുണ്ടങ്കി ഇങ്ങനത്തെമറ്റേ പരിപാടിക്കെ തൊടങ്ങിക്കഴിഞ്ഞാൽമ്മക്ക് അത്യാവശ്യം പൈസേം കാര്യങ്ങളൊക്കെണ്ടാക്കാൻ പറ്റും. റ്റുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ നമുക്ക് വാണ്ടത് ഈ ഒര് മേഖലെയ്നെ കുറിച്ച് ആദ്യോന്ന് പഠിച്ചിരിക്കണം ഇപ്പ നിങ്ങളാ നിങ്ങടെ വീട്ടില് പശു കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ടെങ്കി ആ വളർത്തുന്ന സ്ഥലത്ത് പോയിട്ട് അവരോട് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കണ്ടത് എങ്ങനക്കെയാണ് കൊടുക്കണെ ഏത് സമയാണ് കൊടുക്കണ്ടതന്നൊക്കെ പഠിച്ചു വന്നേന് ശേഷം മാത്രാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മടെ ആദ്യം തന്നെ ഒരു കാര്യം എന്ത് പരിപാടി ക്കോട്ടെ കാര്യം തൊടങ്ങുന്നേനുമ്പ് ജസ്റ്റ് അറിവുള്ളോരോടെ ചോയി ച്ചേനെക്കുറിച്ച് പഠിചീനു ശേഷം മാത്രം ഇങ്ങൻത്തെ പരിവാടി തൊടങ്ങാ ങ്ങിയന്താവും നമുക്ക് ഒരുപാട് നഷ്ടം വരും ഉം അല്ലെങ്കി വേറ വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഈ പശക്ക ക്കകൊക്കെ ഇന്ന ടൈമിന് ഫുഡ്‌ കൊടുക്കാന്ന്‌ ഇന്ന ടൈമിന് ഫുഡ്‌കൊ വെള്ളം കൊടു ക്കണം അങ്ങൻത്തൊക്കെ ചിന്താഗതി ചിൻ ഏ അങ്ങനത്തൊക്കെ കാര്യങ്ങൾ ചെയ്താലേ അതക്കെ വളർന്നു പോവുള്ളു അല്ലാതെ വെറുതേ അ തോഴ് ത്ത്കൊട്ന്ന്‌ കെട്ടിട്ടണ്ട് നമക്ക് എന്തലത്
വെരുമാനം കിട്ടുവൊന്നുല്ല അവറ്റങ്ങള് ഭക്ഷണം വെള്ളല്ലാതെ അവറ്റങ്ങള് ചത്തു പോകുന്നല്ലാതെ പിന്നെ എനിക്ക്
അതെ അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് ഈ മറ്റേ മോഹൻലാലും ശ്രീനിവാസനും പറഞ്ഞ പോലെ ഇതിപ്പോ വെറുതെ വളർത്തിട്ട് കാര്യോന്നുല്ല അയ്റ്റ്ക്ക്‌ തിന്നാനും ഇതിങ്ങക്ക് കൊടുത്താലേ നമ്മുക്ക് വൈകീട്ട് ചെല്ലു പാലും ഇത് കിട്ടുള്ളൂ അല്ല വെറുതെ നമ്മളവിടെ പോയി ഇരുന്നേ കൊണ്ട് എന്തില്ല നമുക്കൊരു വരുമാനം തന്നാവോന്നില്ല നല്ലോണം കഷ്ടപ്പെട്ട തന്നെള്ളു നമുക്ക് ഓ വിജയിക്കാനഴിയുള്ളൂ അല്ലാതെ വെറുതെ നമ്മള് വെറുതെ വീട്ടിലിരുന്ന കൊണ്ട് വിജയിക്കൊന്നുല്ല.
പറയും ഞമ്മള് നീ ന്റെ കൂടെ കഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെങ്കിലൊക്ക എപ്പോഴൊന്നും വേണ്ട പുല്ലൊക്കെ അരിയുമ്പോ എന്റെ കൂടെ പോന്നാ മതി ഞമ്മക്ക് പോണന്നൊക്കെ പറമ്പം ഞാൻ പറഞ്ഞിട്ട് കൂടാണ് ഞക്ക് സ്കൂൾ പോമ്പേ മുട്ടായി വാങ്ങാനോ എന്തെര് ആവശ്യത്തിനൊക്കെ പൈസ തരാന്നൊക്കെ പറയുമ്പ അവനിങ്ങനെ പറയണുണ്ട് അപ്പ ഇനി അവന്റെ ഇപ്പൊ വരുമ്പോ പറഞ്ഞിട്ട് ഒരു പശുനെ വാങ്ങണംന്ന്ങ്ങനെ വിചാരിച്ചിട്ടാണ്. കോഴികളുണ്ട് അതിന് കൊഴപ്പല്ലാതെ ദിവസക്കായിട്ട് ഒരു മൂന്നോ നാലോ കോഴിമുട്ടയൊക്കെ കിട്ടും അതിപ്പോ നമ്മള ആവശ്യം കഴിഞ്ഞിട്ട് പൊറത്ത് കൊടുക്കാനൊന്നും അതിന് കൂടുതലൊന്നും ഉണ്ടവാറില്ല. ഞാൻ വിരിയിക്കാൻ വേണ്ടിങ്ങാണ്ട് വെക്കൂലേ അതുകൊണ്ട് പൊറത്തൊന്നും അങ്ങനെ കൊടുക്കൂല ആരെങ്കിലൊക്കെ എപ്പഴേലൊക്കെ ചോയ്ച്ചുമ്പൊ ഒരു അഞ്ചോ പത്തൊക്കെ കൊടുക്കുന്നല്ലാതെ. അഞ്ചെണ്ണോ പത്തെണ്ണോ കൊടുക്കും അതിനെ എന്തേലും ചെറിയൊരു സംഖ്യ കിട്ടും. അതൊന്നരു ദിവസത്തിന് കിട്ടണൊരു വരുമാനായിട്ടൊന്നും നമ്മക്ക് കണക്കൂട്ടാൻ പറ്റൂല്ല പിന്നെ അയ്റ്റക്ക്
അതെ തീർച്ചയായിട്ടും നിങ്ങള് പറഞ്ഞത് ശരിയാണ് എന്തായാലും ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നിക്കാണെങ്കി നമുക്ക് ഒരുപാട് സംസാ രിക്കേണ്ടായി ന്റെ കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും ഞാൻ അവിടുക്ക് വരുന്നന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞമ്മക്കറീണ കാര്യ ങ്ങളൊക്കെ പറഞ്ഞര പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമക്ക് അവിട്ന്ന് ചർച്ച ചെയ്യ എന്നാ ശരി ട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട്.
ശരി